ഹലോ
ആ പറഞ്ഞോളിൻ ആ ഉണ്ട്ഉണ്ട് കേൾക്കാൻ പറ്റും പറ്റുന്നുണ്ട് അവിടെ കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് ഒണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം?
ആ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം മഴയില്ലാത്ത അന്തരീക്ഷം നല്ല അന്തരീക്ഷം. അവിടെയോ?
ഇവിടെ രാവിലെ നല്ല മഴയായിരുന്നു
ആ ഇവിടെ അഞ്ച് മണിക്കൊക്കെ ഒരു മഴ പെയ്തു അഞ്ച് മണിക്കതിനു മുന്നേയൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ പെയ്തിട്ടില്ല
ഇവിടെ അഞ്ചരയായപ്പോ ഒരു നല്ലൊരു മഴ പെയ്തു. പിന്നങ്ങ് മാറി പിന്നെ ഇതുവരെ കുഴപ്പൊന്നുമില്ലായിരുന്നു. ഈ വയനാട്ടില് എപ്പോഴും ഈ മണ്ണിടിച്ചിൽ തന്നല്ലേ
അയ്യോ അതെ അതെ അതെ ഇന്നും കണ്ടില്ലേ കഷ്ടാണ്
അതെ അതെ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പൊ നമ്മളന്ന് പറയുമ്പോ ജനിച്ചൊരു നാട് ജനി ച്ചൊരു വീട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് വേറെ എങ്ങോട്ട് പോയാലും അവിടെ താമസിക്കുന്നതിനൊരു വേറെ എങ്ങും പോയാലും നമുക്ക് കിട്ടത്തില്ല
അതല്ല അതുവല്ല നമ്മളിപ്പോ നമ്മുടെ നാട് വിട്ട് ഓരോ നാട്ടിൽ ചെല്ലുമ്പോ അവിടെ നമ്മടെ എത്ര കാലം താമസിച്ചൂന്ന് പറഞ്ഞാലും നമ്മള് ആ നാട്ടിൽ അനൃരാണ്
ഉറപ്പായിട്ടും അത് വേറൊരാളുടെ സംസാരത്തിൽ കൂടായാലും വരും അവിടുത്തെ അവിടുത്ത ഇന്ന് വന്നവരാ ഇവിടുന്ന് വന്നവരാ എന്നുള്ള ടോക്കേ വരത്തോള്ളൂ പക്ഷെ നമ്മുടെ നാട്ടിൽ താമസിച്ചാ നമ്മുടെ പണ്ടേ ഉള്ള രീതിയുള്ളതാ അപ്പൊ ഇന്ന് ഞാൻ ആ ന്യൂസ് കണ്ടപ്പോഴത്തേക്കും വിചാരിച്ച് ഇവ ഇവത്തുങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഈ രണ്ട് വർഷം മുമ്പേ അല്ലേ വലിയ അപകടം ഉണ്ടായത് അത്രയും ആൾക്കാര് മരിച്ചത്.
ആണ് എന്നേ. ആ പക്ഷെ അവിടെ ഒരു ഭൂ എന്ന് തോന്നുന്നു. അതാ എനിക്ക് അവിടുത്തെ ആഹ് ഒരു അവിടുത്തെ ഉം. ഭൂപ്രകൃതിടെ പ്രത്യേകത കൊണ്ട്.
ആഹ് ചിന്തിച്ച് പക്ഷെ.
പക്ഷെ ഇതിപ്പോ നമ്മളിപ്പോ ഈ യാത്ര സമയത്താണേ. ആഹ് അതന്നെ എന്നെ ഇപ്പൊ ഈ അടുത്ത സമയത്താണ് നമ്മൾ ഇങ്ങനെ കേൾക്കുന്നത്. കേട്ടില്ലാ അതാ ഇതിന് മുന്നേ നമ്മുടെ. അങ്ങനെ മഴ പെയ്യും വെള്ളപ്പൊക്കം ഉണ്ടാവും അത്രയൊക്കെ ഉള്ളൂ വെള്ളം കേറാല്. നദികളൊക്കെ പുഴകളൊക്കെ കര കവിഞ്ഞൊഴുകും അതല്ലാതിങ്ങനെ ഒരു.
ഇന്ന് വെ ആഹ് വീഡിയോ കണ്ടിട്ട് നമുക്ക് സങ്കടം വന്ന്. അതാ ഇന്ന് നമുക്ക് ആഹ് വീഡിയോ കണ്ടിട്ട് അങ്ങ് സങ്കടം വന്ന് അല്ല. അതാ ജീവന് വേണ്ടി ഒരു മനുഷ്യ ജനങ്ങളെല്ലാം ഓടുന്ന് യെന്ന് പറയുമ്പോഴത്തേക്കും ഓടിയിട്ടും കാര്യമില്ല കാരണം ആ അമ്മാതിരി സ്പീഡിലാ വരുന്നത് നമ്മൾ ഈ രണ്ട് വർഷം മുമ്പുള്ള മണ്ണിടിച്ചില്. ഇച്ചിരി കണ്ടിട്ടില്ലായിരുന്നു. അതാ അപ്പൊ അവര് പറയുന്ന സത്യവാ. അറിഞ്ഞത് അപ്പൊ അവര് പറയുന്നല്ലേ നമ്മള് കേട്ടിട്ടള്ളൂ പിന്നെ. വേറുള്ള അല്ലാതെ വീഡിയോസ് ഒക്കെ കണ്ടാ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് യെന്ന് പറയുമ്പോ യഥാർത്ഥ ത്തി കണ്ട് ആഹ് മണ് ആഹ് ആഹ് മണ്ണിന്റെ വരവും. സ്പീഡുയെല്ലാം ഒരു മനുഷ്യൻ ഓടിയാലെങ്ങും എങ്ങും നിക്കത്തില്ല അതാ.
ആഹ് നമ്മളി പറയ് ഏറ്റവും വേഗത്തില് പോകുന്ന. മൃഗങ്ങളെ പോന്നോ കൂതിരയും തീവണ്ടി വെക്ക അങ്ങനെ പോന്നെ. പക്ഷെ അതിന്റെ ഒക്കെ ഈ ഡബിള് ഡബിള് സ്പീഡില് കണ്ണട ച്ചു തുറക്കുന്നതിന്റെ മുന്നെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങ് താഴെ വരുവാ അത്രേയ് ആഹ് പക്ഷെ ആഹ് അവിടെ താമസിക്കുന്ന കാര്യം ഞാനിങ്ങനെ ആലോചിയ്ക്കുന്നെ. ഒരു ഒരു പുരുഷായുസ് മൊത്തം കൊണ്ട് അവരെ ഉണ്ടാക്കി എടുത്ത അവരുടെ സമ്പാദ്യവും, ജീവനും ജീവിത വും എല്ലാം ഒന്നും കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് അങ്ങ്. ഇല്ലാതായി പോകുവാ പറഞ്ഞാ നമ്മളൊക്കെയാണെ നെഞ്ച് പൊട്ടി ചത്തു പോയേനെ ജീവനോടെ ഉണ്ടെങ്കി.
അത് തന്നെ അത് മാത്രമോ എല്ലാം പിന്നെ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാ ക്കാര് നാളെ ഇല്ല എന്ന് അറിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊരു വിഷമമായിരിക്കും. പിന്നെ ജീവിക്കണോ വേണ്ടയോ എന്ന് വരെ നമ്മള് ചിന്തിക്കുന്ന സാഹചര്യ ആയിരിക്കും അപ്പം. ഇന്നും പക്ഷെ എനിക്ക് ആഹ് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അങ്ങ് വിഷമമായിപ്പോയി. പിന്നെ ഞാൻ ചിന്തിച്ച് എന്തിനായിരിക്കും. ക്ക്അവിടെ മണ്ണിടിച്ചിലുള്ള പ്രദേശമാണ് പിന്നെ അവിടെ തന്നെ നിന്ന് താമസിക്ക ക്കുന്നെന്തിനായിരിക്കും എന്ന് അപ്പൊ ചേട്ടൻ പറഞ്ഞ് നിന്നെ ഇവിടുന്ന്. പറഞ്ഞ് വേറെ വല്ലിടത്തോട്ട് വിട്ടാ നിനക്ക് ഇവിടെ വരുന്നോ അവിടെ നിക്കണോ ഞാൻ പറഞ്ഞ് ആണ്. നമുക്ക് നമ്മുടെ നാടും എല്ലാം ആണ് എന്നാൽ തന്നെ ഇത്. കാണുമ്പോ നമുക്കൊരു വിഷമമല്ലേ.
പിന്നെ തീർച്ചയായിട്ടും ആണ് വിഷമമോ നമ്മളിങ്ങനെ ആലോചിക്കും. വേറൊരു നാട്ടിൽ അ അപ്പൊ ഇങ്ങനെ ചിന്തിക്കും വേറൊരു നാട്ടില് പോയി ജീവിക്കുകണൊന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലെങ്കില്. നമ്മളുടെ സമ്പാദ്യവും നമ്മുടെ ജീവനും ഒക്കെ അതുപോലെ നമുക്ക് ഉണ്ടാകുമല്ലോ എന്നുള്ളത്. പക്ഷെ അപ്പോഴും അത് നമ്മുടെ നാട് അല്ലല്ലോ എന്നു ള്ള ഒരു ആഹ് ഒരു ഉൾക്കുത്തല് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകുവേ.
അതാ അന്ന് ഒത്തിരി പേര് വെറു ഉള്ള സ്ഥലങ്ങളിൽ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞപ്പോ പകുതിപ്പേര് പോകാത്തതാ. ആഹ് കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ.
പറ്റത്തില്ല. അത അതല്ലെങ്കിൽ തന്നെ വയനാട് ജില്ലയിൽ തന്നെ ഇത്പോലെ മണ്ണിടിച്ചിൽ വിഷയമൊന്നു ഇല്ലാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കില് അവർക്ക് . അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട കാണ ദിവസ സദ്യ വാങ്ങുന്ന വരിക അങ്ങനോ
പക്ഷെ അവിടെന്ന് പറയുമ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങള്ൾ കാണത്തില്ലേ ഒത്തിരി കാട് അതക്കാ എനിക്ക് തന്ന അവിടെ ഫുള്ള് മലകളാ തോന്നല്ലേ
വയനാട്ന്ന് പറഞ്ഞ നമ്മള് ഹൈ റേഞ്ച് പറയുന്ന പോലെ തന്നെ ഉള്ള പ്രദേശങ്ങൾ തന്നെയാണല്ല അത് കാടും മരവും പുഴയും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ തന്നെയള്ള ആയിരിക്കും നമ്മളുടെ ഈ കൊല്ലം പോലെയൊക്കെയള്ള സ്ഥലങ്ങളിൽന്നും
അതാ ഈ കൂടുതലും ഈ വനനശീകരണം അതിനൊരു ഉദാഹരണമാ തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ ഒരു എന്തവാ വീട് വെക്കാൻ വേണ്ടിട്ട് അതാ ഈ മരങ്ങളുടെ അടിവേര് കൊണ്ടല്ലേ ഇതിനെല്ലാം സംരക്ഷിച്ചച്ച് വീർത്തിയിരിക്കുന്നു
ഞാനിപ്പോ കുട്ടികളന്നല്ലർക്കും പറഞ്ഞഞ് കൊടുത്തപ്പോ ഞാനത് പറഞ്ഞ പറഞ്ഞ നമ്മള് മരങ്ങള്ൾ മുറിക്കുമ്പോ അവർക്ക് അവിടെ റോഷൻ ഉണ്ടാവാൻ മണ്ണെല്ലാം ഉണ്ടാവാൻ സാധ്യത പോലതല്ല കാരണം മരങ്ങളുടെ വേരാ അതിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്
പ്ര ആഹ് ഹോൾഡതിക്ക
അപ്പൊ ആഹ് ഒരു പിടുത്തം ഇല്ലാതാകുമ്പം വെള്ളത്തിനാണെങ്കിലും കാറ്റിനാണെങ്കിലും എന്തിനെങ്കിലും ഈസി ആായിട്ട് ഇതിനെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റും അങ്ങനെയാ? ആഹ് കൊ ഒരു ഏരിയല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോകുമ്പം ആഹ് ഒരു രിയയിൽന്ന് കബ്ലീറ്റ് ആയിട്ട്ങ്ങനെ മനങ്ങളും കുറിച്ച് മാറ്റുമ്പോ അത്രയും ഭാഗത്ത് സുഖമായിട്ട് കൊണ്ടറങ്ങിപ്പോകും ഈ നിർമ്മാണ പ്രവർത്തന ഭാമായി ഉണ്ടാകുന്ന ആഹ് ആഘാതങ്ങൾ അ മൈനി അത പോലെ ഉണ്ടാവുന്നതിന്റെ ആഹ് തറ്റായിട്ടും ഒക്കെ അപ്പോഴും ഈ ഭൂമിയുടെ സ്വാഭാവിക ഘടനയിലൊ ഒരു വ്യത്യാസം വരുമല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോഴോ ആഹ് അത് അങ്ങനെ വരുമ്പോഴും ഇഈമാതിരിെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തും ഉണ്ടാകും അങ്ങനെയുമ ഒക്കെയ ഉണ്ട് ഉം
ഇപ്പൊ കാണിക്കുന്ന ഒത്തിരി വാർത്തകൾ വ മ മരുന്നത് തന്നെ ഇതിറെ ഇടയ്ക്ക് ഇന്നലെ കൊണ്ടല്ലേ ഒരു അമ്മ റീനങ്ങാണ്ട് എടുക്കാൻ ഇതായപ്പോഴത്തേക്കും കുഞ്ഞും വെള്ളത്തി വീണ് മരിച്ച്
ആഹ് അത് വേറെ ട്ടം അഹ് ഈ നമ്മളെ ഈ പേരന്റിങ്ങനെ എത്ര എത്രന്നാ പറഞ്ഞാലും കുഞ്ഞുങ്ങളൾുള്ളടുത്ത് നമ്മള് ഒരു പൊടിക്ക് ശ്രദ്ധ അധികം വടണം നമ്മളിന എത്ര കെയറിംഗ ആണെന്ന് പറഞ്ഞാലും എത്ര ആണെന്ന് പറഞ്ഞാലും നമ്മൾ അത്ര അത്രത്തോളം അവരുടെ കാര്യങ്ങള്ൾ നോക്കിന്ന് പറഞ്ഞാലും നമ്മൾ അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മള് നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും അവരായിരിക്കണം
അല്ലെങ്കിൽ നമ്മളൊരു കാര്യംച്ച ഇങ്ങനെയൊക്കെ പോകുന്ന അവസരങ്ങളിൽ കുഞ്ഞുങ്ങളെ ഒഴിവാക്കി തന്നെ വേണം ഇവ കുഞ്ഞുങ്ങളെ വീ ട്ടി നിർത്തി മുതിർന്ന ആരെെങ്കിലും ആക്കി ഏപ്പിച്ച് അല്ലെങ്കിൽ ടിച്ചിട്ടിട്ട് വേണം ഇനി നല്ല ആയം ക പോവാ സത്യം പറ ഞാൻ കുഞ്ഞിന്റെ ആഹ് ഡെഡ് ബോഡി അതാ കുഞ്ഞു ശരീരം ആ വെള്ളത്തിുന്ന് പൊക്കെടുത്തപ്പോഴത്തേക്കക്ക് എനിക്ക് അതേ പ്രായത്തി കുഞ്ഞുണ്ട് യു കെ ജി പഠിക്കുക ആള് എനിക്ക് അവൻന്താ കുഞ്ഞിന്റെ മുഖം തന്നെ ആയിരുന്നു വന്നൊണ്ടിരുന്നത് കാരണം നമ്മൾ എത്ര നമുക്കറിയാം നമ്മള എത്ര പാടുപെട്ട ഒരു കുഞ്ഞിനെയന്ന്
പിന്നെ
ച്ച് ഞാൻ വൈറ്റിലിട്ട് കൊണ്ട് നടന്ന് ഒമ്പത് മാസം കയിഞ്ഞ് പ്രസവിച്ചിട്ട് ഇ ഞമ്മളിപ്പ അഞ്ചു വയസ്സായെന്ന് പറഞ്ഞാലും നമ്മളില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം അത്ങ്ങള് ചെയ്യത്തില്ലല്ലോ
ആഹ് അവിടെ അഞ്ചു വയസ്സ് ഇവിടെ പത്തൊമ്പ ത് വയസുള്ള ഒരുത്തൻ എന്തെങ്കിലും ചെയ്യണുണ്ടെങ്കിൽ അന്നേരം വന്നു വിളിക്കണം അമ്മാ എന്തോ അമ്മാന്ന് ചോദിച്ചോണ്ട്
അതാ അപ്പൊ ഞാൻ ചിന്തിക്കുന്നെ ഇത്ര സില്ലിയായിട്ടൊരു കുഞ്ഞിനെ ഹി ഹാൻഡില് ചെയ്യേണ്ട ആവശ്യം അപ്പൊ നമ്മള് കുറ്റം പറയ്യാ ല്ലേ ഇല്ല എങ്കിൽ പോലും ആയൊര് കുഞ്ഞിന് ജീവൻ പോയില്ലേ ഒരു കയ്യോ കാലോ ഒടിഞ്ഞ് കി ട്ടുവാണെങ്കിലാ പോട്ട് ശ്രദ്ധിക്കാതെ പറ്റിയതാ എന്നുള്ളൊരു അബദ്ധം നമുക്ക് പറയാം
ജീവൻ പോയെടുത്താ നീ എന്തിട്ട് ജീവനെടുക്കാൻ പറ്റുവോ അതിനേനെ അതാ ബാക്കി എന്താണെങ്കിലും നമുക്ക് ആഹ് ഓഹ് മുറിവുകളാണെങ്കിലോ ചതവുകളാണെങ്കിലോ ഒടിവുകളാണെങ്കിലോ നമ്മക്ക് ഹോസ്പിറ്റലി കാണിച്ചാ നമുക്ക് അതുപോലെ നോ ക്കി അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പക്ഷെ ഈ ജീവൻ പോയാ നമ്മൾ എന്ത് ചെയ്യാനാ എന്ത് പറയാനാ ആരോട് എങ്ങനാകുംന്ന് പറയാനാ അതാ കണ്ണേ കരളേന്നും പറഞ്ഞ് നമ്മള് കൊണ്ടുവന്ന് ഇത്രയും വരെ കൊണ്ടു വന്നാക്കിയിട്ടേ
അതാ ഏറ്റവും കൂടുതല് ഈ ലോകത്ത് ഏഹ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് പാടുപെടുന്നത് അമ്മമാര് തന്നാ ആരക്കാഴി വേറെ ആരും അത്ര പാടുപെടത്തില്ല എല്ലാരും നോക്കിക്കൊണ്ടിരുന്നാ കൂട്ട് എടുക്കേ പിടിക്കേന്ന് പറയത്തതേ ഒള്ളൂ നമ്മളല്ലേ ഒരു ഒരു പനി വന്നാ നമുക്കായിരിക്കും ഉറക്കമില്ലായ്മ
ആഹ് ഒരു വയ്യായ്ക വന്നാ ഇവിടെ കുഞ്ഞിനാണെങ്കി ഫിറ്റ്സ് വരുമായിരുന്നു പക്ഷെ ഇതെല്ലാം ഞാൻ ഞ ഞങ്ങള് എത്രയോ രാത്രികള് ഒറക്കം ഒളച്ചിരിക്കുന്നു എത്രയോ രാത്രികള് രാത്രികളും പകലും ടെംമ്പറേച്ചറിനാത്തു എങ്ങനെ വേ വേരിയേഷൻ ഉണ്ടാവും നമ്മള് നോക്കി നോക്കി നോക്കി നോക്കിയിരിക്കണം എത്ര
അതാ എന്നാ കുഞ്ഞിന്റെ അമ്മയൊക്കെയേ ഇനി ഉറ ഒ ഒരു ഉറ ഉറ ഉം ഉറക്കാവോ ഒരു ഓർമ്മയോ അതാ പറ്റോ എപ്പഴും ആ കുഞ്ഞിന്റെ ഒരു ഓർമ്മ തന്നെ ആയിരിക്കത്തില്ലേ ഞാൻ എപ്പഴും ചിന്തിച്ച്
ആണ്
സത്യം പറഞ്ഞാ അവർക്കാണ് സംഭവിച്ചതെങ്കിലിലും കണ്ടോണ്ടിരിക്കുന്നത് നമുക്കാ ഏറ്റവും കൂടുതല് വിഷമം
അയിന് ഇപ്പൊ വരുന്ന ഈ ഓരോരോ വാർത്തകളും കാണുമ്പോഴുണ്ടല്ലോ സത്യം പറഞ്ഞാ ഈ കുഞ്ഞുങ്ങള് ചി ഇ ഒ ഇതൊരാ ഒ ഒരു സൈഡ് ഇനി ഇന്റെ വേറൊരു സൈഡുണ്ട് കുഞ്ഞുങ്ങളെ വേണ്ടാ എന്നുള്ളവര് എങ്കി പിന്നെ നിങ്ങളീ പ്രോസസിന് പോകാതിരിക്ക്
അതാ പോകാതെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത്
ഉം അതാ ഈ കുഞ്ഞിനെ പ്രസ പ്രസവിച്ചു കൊ അതാ പ്രസവിച്ച് കൊണ്ടുവന്നിട്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ കൊല്ലാ കൊല ചെയ്യുന്നത് അല്ലെങ്കി കൊല്ലാനായിട്ട് വേറൊരുത്തന്റെ കയ്യി കൊടുക്കുന്നത് എന്തിനാ അല്ലെങ്കി കൊണ്ടു ചെന്ന് നിങ്ങൾക്ക് വളർത്താ വയ്യെ കൊണ്ടുവന്ന് വല്ല ഓർഫനേജിലും കൊടുക്ക് അതിന് സൗകര്യങ്ങളും കുറവാണെങ്കില് അത് വളരുവല്ലോ
അതാ വാ എന്ത് പാടുപെട്ടായാലും അത് വളരും അത് അറിയത്തത് പോലും ഇല്ലന്നെ ഇന്ന അമ്മേടേ ഇന്ന അ ച്ഛന്റെ മകനാണ് ഞാനെന്ന് അതുകൊണ്ട് ഇവർക്കൊരു പ്രശ്നം വരാനില്ല ഈ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുന്നതാണ് ഏറ്റവും വലുത്
പിന്നെ ഇപ്പ ആഹ് പിന്നെ അടുത്തുണ്ടായിരുന്ന ന്നുള്ളൊരു കുഞ്ഞിനെ ഓരോന്നര വയസ്സ് ദൈവമേ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഞങ്ങള്ടെ എല്ലാരും ഫാമിലിയുണ്ട് അവര് ഇനി ചെയ്യാൻ ട്രീറ്റ്മെന്റ് ഒന്നും ബാക്കിയില്ല അപ്പൊ നമ്മളോർ വേന്നവർക്ക് കൊടുക്കുന്നില്ല. വേണ്ടാത്തവർക്ക് കൊടുക്കുകയും ചെയ്യുന്നെന്ന്
അതാ വേണ്ടാത്തവർക്ക് കൊടുത്തിട്ടാ കുഞ്ഞിന്റെ ജന്മം പാഴാവുന്നു.
അതാ അത് എന്ത് മാ
അത് ഇത്രയും പാടുപെട്ട് ജനിച്ച് ഒറപ്പായിട്ട് നമക്ക് എന്തെങ്കിലും ഒരു കയ്യോ കാലോ പൊള്ളിയ
ഓഹ് ഇവടെ ഒന്നു മുറിഞ്ഞാൽ നമുക്ക് അന്നേരം ആഹ് തന്ന ആ കുഞ്ഞിന്റെ
അപ് അപ്പ ആ കുഞ്ഞുങ്ങളാ ആ വയറാ കുഞ്ഞ് ആ വയസ്സിന്റെ ഇടയ്ക്ക് എന്തമ്മേ വേദന അനുഭവിച്ച് കാണും ഏറ്റവും കൂടുതൽ ആ കുഞ്ഞ് ഹൃദയം വിചാരി ത് എന്റെ അമ്മയെ എന്നെ നോക്കും. എന്റെ അമ്മ എനിക്ക് വേദനക്ക് തൂത്ത് തരും ഏറ്റവും കൂടുതല് നമ്മുടെ മക്കൾ എന്തെങ്കിലും പനിയോ എന്തെങ്കിലും ഇത് കണ്ടാൽ മതി. അമ്മേ ഉവ്വാവാ അമ്മേ ഉവ്വാവാ. അമ്മ ഉവ്വാവാവേന്ന് പറഞ്ഞല്ലേ നമ്മടെ പൊറകെ നടക്കുന്ന്
അയ്യോ ആണ്. ഇവിടെ ഇവിടെ ഇപ്പഴു ഒരു പനി വന്നാ പറയും
കോരുവേ
ഉം ആഹ് അതാ ഇവിടെ ഇപ്പഴും ഒരു പനി വന്നാ പറയും അമ്മേ എന്റെ അടുത്തിരിക്കണേന്ന്. വലിയ കുൻഞ്ഞ് വലിയ മോനാ പത്തൊമ്പത് വയസ്സുണ്ട് പറയാം അമ്മേന്റെ അ അമ്മേ എന്റെ അടുത്തിരിക്കണേ അമ്മേ. അമ്മേ എനിക്ക് കാല് നോവുന്നമ്മേ. എന്റെ പുറം നോവുന്നു. തടവിത്താ തടവി താന്നും പറഞ്ഞ് ഇപ്പഴും നമ്മടെ കൂടെ വന്നിരിക്കും.
കാരണം കുഞ്ഞുങ്ങൾക്ക് അത്ര വേദ ദന ആയത്കൊണ്ടല്ല. നമ്മട ഒരു എന്ത് പ്രൊട്ടക്ഷനും നമ്മടെ ഒരു ക നമ്മടെ ഒരു സാമീപ്യം അവർക് എപ്പഴും വേണമെന്നുള്ള ഇത് കൊണ്ടല്ലേ? ആ കൂവാൻ രണ്ട് വയസ്സുള്ളവോ കുഞ്ഞ് മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയുന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
ആന്ന് അതെ
ദൈവമേ ആ കുഞ്ഞ് എന്തോരം വേദന തിന്ന് കാണ്വോ? എന്തോ? അതാണ് നമുക്ക് എവിടെലുംചെന്ന് ചെന്നടുക്ക ന